ക്കൻ പറ്റുന്നുണ്ടോ?
ആഹ കേൾക്കാലോ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ ഒന്നുംല്ല ഊണൊക്കെ കഴിഞ്ഞാ
ആഹ് കഴിച്ച് പെരുന്നാൾക്കെ ഇങ്ങനെ ആഹ കഴിഞ്ഞു കഴിഞ്ഞു ഏയ് ഞാാനിപ്പ കഴിച്ചു കഴുന്നേറ്റ് വന്ന് അപ്പ ഇങ്ങനെ വഴിക്കണേ പെരുന്നാളൊക്കെ എങ്ങനെുണ്ടായി ആഹ
പെരുന്നാളൊക്കെ അടിപൊളി അടിപൊളിയായിരുന്നു ഉ അപ്പ ഇപ്പൊ ഈ ഏയ് ഇറച്ചി തീർന്നിട്ടില്ലേ ഈ പെരുന്നാളിന ഇറച്ചി പെരുന്നാളാണല്ലോ
ആഹ് ഇങ്ങിയുണ്ടല്ലാവല്ല കൊറെ ഇണ്ടാവും
ആ ആഹ കൊറെ ഉണ്ട് അപ്പൊ അത് സെക്ഷൻ തിരിച്ചെടുത്ത് സ്പെഷ്യല് തേങ്ങാച്ചോറ ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കില്ല ബിരിയാണി ആഹ ബിരിയാണി മോൾക്കൊന്നും ഇഷ്ടമല്ല അപ്പഴത്തേക്കും തേങ്ങ ചോർണ് ഇപ്പൊ എല്ലർക്കും മന്തിണല്ലോ സ്പെഷ്യല്
ആ ആഹ ആഹ
ഞാന് ത അല്ലെ രണ്ട മക്കല ഒരാളെ ഒമ്പത് പഠിക്കണോ ആഹ് ഒമ്പത് പഠിക്കണും ആ അവന് നേരത്തെ ക്ലാസ്ക്കെ തുടങ്ങി മെയിൽ തന്നെ ക്ലാസ് തുടങ്ങിയായിരുന്നു
മെയിൽ തന്ന തുടങ്ങിയായിുന്നല്ലേ
ആഹ് ആ ഫസ്റ്റില തന്ന് ക്ലാസ്സ് തുടങ്ങി പിന്നെ ഒ എക്സാമും കഴിഞ്ഞു
എക്സാം കഴിഞ്ഞു ആ
ആഹ് ഓര് ഒരു എക്സാം കഴിഞ്ഞു എഞ്ഞിട്ട് പിന്നെ ഡിസംബറാവുമ്പോൾ ഇവരുടെ ഇത് തീരും ഒമ്പത് തീരും
ആഹ് ഒ സി ബി സി അല്ലേ
ആഹ് സി ബി എസ് ഇ അന്നേ പിന്നെ പത്തിലേക്കുള്ള ഇതായി
ഇതായി ആഹ്
ആഹ് ആഹ് ആഹ് അതുകൊണ്ട് ഇനിയിപ്പ അതുകൊണ്ട് ടൂറ് പോ ഇല്ല ചെറുതൊരെണ്ണമുണ്ട് ചെറുതോരണ്ണം അതെ അതെ പിന്നെ അതിന് മൂന്ന് വയസ്സായുള്ളൂ
മൂന്ന് വയസേയായുള്ളൂ ആഹ്
ആഹ് മൂന്ന് വയസ്സ് അതിങ്ങനെ തകർത്തുവാരിക്കൊണ്ടു നട സ്കൂളിൽ വിടട്ടെന്നും പറഞ്ഞോണ്ടിരുന്നപ്പ ഈ രാത്രിയാണോ എന്നെ സ്കൂളിൽ വിടണെന്ന് ചോദിച്ചോണ്ടിരിക്കുവാ ഇപ്പ വേറെ നമ്മുടെ അടുത്തുള്ള പിള്ളേ ആഹ് നമ്മുടെ അടുത്തുള്ള കൊച്ചിനൊക്കെ അവര് ആഹ് അവള് പോ പോ ചില സമയത്ത് പോണന്ന് പറയും ബാഗക്കെയുണ്ട് ആഹ് അംഗന അതിന്റെ സ്കൂളിൽ പോയി കഴിഞ്ഞ് സ്കൂളിൽ പോവാട്ടോ എന്നൊക്കെ പറയോള്ളൂ ഈ മൂത്തങ്ങള് പറഞ്ഞത് കേട്ടിട്ടെ
ആഹ് അങ്ങനെ പറയും
ആഹ് ഞാൻ ചൂളി പോവ്വാന്ന് ആഹ് ചൂളി പോവാ അപ്പൊ എന്നെ വിടണം കെട്ടോ എന്നൊക്കെ പറയും ആഹ് ആഹ് പെങ്കൊച്ച് അപ്പം ഉം അത് കഴിഞ്ഞപ്പോ ഈ രാ ഇപ്പൊ ഇപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞതാ നമ്മുടെ വീടിന്റെ അടുത്തുള്ളൊരു കൊച്ചവനെ സ്കൂളിൽ എൽ കെ ജി ചേർക്കുവാന്നൊക്കെ പറഞ്ഞപ്പ നിന്നെയും കൊണ്ട് വിടട്ടേടിന്ന് ചോദിച്ചപ്പോഴാണ് ഈ രാത്രിയാണോ എന്നെ വിടണെ എന്നും പറഞ്ഞാണ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുവാ പുള്ളിക്കാരിക്ക് മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാ മഴ പെയ്യുമ്പഴത്തേക്കും മഴ നനയാൻ പോണം ഇപ്പൊ ചെറുപ്പത്തി ആഹ് ഈ ചെറുപ്പത്തി ത്തിലേ തൊട്ട് അങ്ങനെയാ മഴ നനയണം
ജൂൺ ഒന്നാ
എന്തുവാ എന്തുവാ
കേട്ടില്ലേ
ഹലോ കേന്നില്ലേ എന്തോ പറ്ഞ്ഞേ
കേട്ടോ
ആഹ് ഇല്ല കേട്ടില്ല ഇപ്പ പറഞ്ഞെനത്ത് കേട്ടില്ല ആഹ് ഇപ്പൊ കേൾക്കാം കേക്കാം
ആഹ് അല്ല ജൂൺ ഒന്നായല്ലോ ഒന്ന് കൊച്ചിനെ അംഗനവാടിയിൽ ചേർക്കണ്ടോന്ന്
ഇപ്പൊ വിടണ്ടാന്നോർത്തിരിക്ക്യ എന്തായാലും ഒരു നാല് വയസ്സായിട്ട് പിന്നെ അങ്ങോട്ട് വി വിട്ട് കഴിഞ്ഞാൽ പിന്നെ തലയിലേക്ക് ഭാരം എടുത്ത് വെച്ചേക്ക് ഒഴുക്കുവല്ലേ അപ്പം ഒരു നാലോ കഴിഞ്ഞിട്ട് വിടാം സമയമുണ്ടല്ലോ അപ്പം മൂന്ന് വയസ്സി കൊണ്ട് ചേർ ത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് വീട്ടീന്ന് ഒഴിവാക്കിയന്നല്ലാണ്ട് പിന്നെ അതുങ്ങളെ തലയിൽ പഠനം പഠനം പഠനം ആഹ് ഒരിതാവും നമ്മുടെ ആഹ് ഒരു ഈ സമയത്തൊക്കെ ചേർത്ത് പിടിക്കണ സമയല്ലേ അപ്പൊ പാവം
ആഹ് അപ്പൊ കളിക്കണ പ്രായം അല്ല്യാ
ആഹ് അതന്നെ എന്തായാലും ബാലവാടി ചേർ കൊണ്ടു വിട്ടാലും അവിടെ ഒരു പഠനൊരു ചിട്ടാവട്ടങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ നമ്മൾ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല അപ്പം അത്യാവശ്യം വീട്ടിന്ന് അങ്ങനെ എഴുത്തൊണ്ട് അല്ലാണ്ട് വേറെ പുറത്തു പോയി ജോലിയൊന്നും ചെയ്യുന്നില്ല അപ്പം കുഞ്ഞ് ആ എഴുതും
എന്ത് എഴുതുന്നേ
എഴുതും കഥയും കവിത ഒക്കെ എഴുതും
അയിന് ആപ്പിളാണോ ഓ
ഏതണല്ല ആപ്പിളല്ല ഇങ്ങനെ എഴുതും എന്നിട്ട് മാസികകളിലൊക്കെ അങ്ങനെ കൊടുക്കും പിന്നെ ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് അങ്ങനെ അതെ പുസ്തകം ഇതി ന്ന പിന്നെ ആ പിന്നെ ഞങ്ങള് കുറെ പേര് കൂടി അങ്ങനെ പുസ്തകമാക്കി അങ്ങനെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു ഒന്ന് രണ്ട് കവിതകളൊക്കെയിട്ട് ആഹ് ആ അല്ലാണ്ട് എന്റെ സ്വന്തമായിട്ട് അങ്ങനെ ല്ല ആഹ് ആ സ്വന്തമായിട്ട് റക്കിയിട്ടില്ലേ ഇറക്കണം ആഹ് ആഹ് ചെറിയ പിന്നെ
ആ എങ്ങനത്തെ
പഠിക്കൂ പഠിക്കൂല്ലേ
സാഹിത്യം
ആ സാഹിത്യം ആണ് ആഹ് പിന്നെ പഠിക്കാന എങ്ങനെയ ഇണ്ട്?
അണോ ഒരാവറേജ് അത്രേള്ളൂ അഹ് ഒന്നുല്ല പാഴ് -
അതെല്ലേ ആഹ് ആഹ്
ആഹ് -
അതെ ആഹ് അത് മതിയല്ലോ ഏറ്റവും ടോപ്പിൽ പോയി പഠിച്ചിട്ടും കാര്യം നവി വിദ്യയ എന്ന് പറഞ്ഞ എഴുതനാനാ എഴുതൻ ആഹ് എഴതാണ് ഓഹ് എഴുതണേന് വലിയ കുഴപ്പില്ല ഹസ്ബൻറ്റ് എന്നാ എഴുതണേനെ കൊഴപ്പമില്ല അങ്ങോട്ട ഇങ്ങനെ ഇറങ്ങിപ്പോയി നമ്മുടെ വീട്ടിൽന്ന് സ പ്രവേദികളട് അതില വീട്ടിൽന്ന് പോയുള്ള പരിപാടിയൊന്നും ഇഷ്ടമല്ല. മാസുകളിലൊക്കെ എഴുത്ത് വിടുന്നതിന് കുഴപ്പമില്ല- അല്ലാണ്ട് ഈ സ്റ്റേജ് പ്രാ അങ്ങനെയൊക്കെ പോകുമല്ലോ
ആഹ് പ്രോഗ്രാാം ആയിട്ട് പോകുന്നത് ഇഷ്ടല്ല അല്ലെ?
ആഹ് ആഹ് ഇല്ല ഇല്ല അത അതായത്
ഇങ്ങത്തേക്ക വരാറുണ്ടോ അപ്പൊ?
അങ്ങനെയന്ന് വെച്ചാൽ സാഹിത്യവേദിക്കാരെല്ലാം എനനിക്ക് ഗ്രൂപ്പുണ്ട് നമ്മുടെ ഒരു- കലാസാഹിത്യ വേദിക്കാരുടെ എല്ലാം ഗ്രൂപ്പൊക്കെ ഉണ്ട്-
ആഹ് കേക്കത്തില്ലേ?
ആഹ് ആഹ്
ആഹ് അന്നേരം അതുകൊണ്ട് അങ്ങനെ ചെപ്പോ ഇങ്ങനെ എല്ലാരും കൂടെ ഏതെങ്കിലും ഒരു ഇവിടെ ഇങ്ങനെ ഒത്തുകൂടും.
ആഹ്
അന്നേരം പിന്നെ അങ്ങനെയ ഒന്നന്ന് പോണേന്ന് വെച്ചാൽ ആഹ് അതന്നെ ഏതെങ്കിലും ഒരു ആഹ് - ഉം ചിലപ്പോ പെൻഷൻ ഭവന അങ്ങനെ ആഹ് ഒരു എന്തെങ്കിലും ഒരു അവന ഇങ്ങനെ ഒത്തുകൂ അന്നേരം അങ്ങനെ ഒന്നും പോണ്ട പോകണ്ടന്ന് പറയും. അല്ലാതെ വീട്ടിലരുന്ന് അങ്ങനെ എഴുുന്നതിനന് കുഴപ്പമില്ല പിന്നെ- കൂറലും കൂടെതാ ഒരു- ഒരു അത്യാവശ്യ സ്വാതന്ത്ര്യം തന്ത്രുണ്ട് അത് കൂടുതൽ നമ്മള്
കൂടല അങ്ങോട്ട പതിര് പതിര് വിട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോ ഒന്നും വേണ്ടാന്ന് പറയും.
പിന്നെ ആൾക്കും ക ആഹ് ഹസ്ബൻഡ് എന്താ ചെയ്യന്ന്?
ഹസ്ബൻഡ് ആഹ് ഇവിടെ ഇവിടെ തന്നെ നമ്മുടെവിടെ തന്നെ ഉണ്ടോ ഓഫീസ് യിട്ട് അങ്ങനെ-
ആഹ് എഴുതാൻ-
ആഹ്- അങ്ങനെയണല്ല-
ആഹ് ആഹ് എന്റെ അച്ഛനും അച്ഛനും എഴുതൊക്കെ ചെയ്യും.
എഴുതുഒകെ ചെയ്യും ആഹ് പിന്നെ ആഹ് എഴുതു അല്ലേ?
ഹലോ പിൻ- ആഹ് ആഹ് ആഹ് അപ്പൊണ്ട് കറക്റ്റ് വന്ന് കിട്ടിയപ്പോഴത്തേ ആഹ് കേൾക്കണ്ടേ ഇടക്ക എങ്ങനെ വിട്ടു പോണ പോലെ-
ആണല്ലേ ഇ ഇ പുറത്താ നിക്കുന്ന മാക്സിമം ഉണ്ടന്നാണ് തോന്നണ
അതെല്ലേ-
പിന്നെ ആഹ് കൊച്ച എഴുതോ കഥയകത്?
എങ്ങനെ എഴുതാൻ ഇതുവരെ ആയിട്ടില്ല.
താല്പര്യം വന്നിട്ടില്ല വായന
ഇതുവരെ ഒരു ഇത്ണ്ടില്ല അവൻ കളിക്കും ഒക്കെ ചെയ്യും ആഹ് ആഹ് എനിക്കാ
അല്ല ആഹ് അല്ല കൊച്ചിന് ഇട്ട അക
ഓന്നറല്ല അത്രോട
ആഹ് ഇത വഴിക്കില്ലേ
ആഹ് ഞാൻ അത്യാവശ്യംസാക്കെ വായിക്കും പിന്നെ നമ്മള് സാധാരണ വീട് അത്യാവശ്യൊക്കെ അല്ലാണ്ട് വീട്ടിലെ പോലെ ഇരുന്ന് അങ്ങനെയൊന്നും വായി
ആഹ്
ക്കാൻ പറ്റൂല ഇവിടെന്ന് പറയ്പ നമുക്ക് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ പണികണ്ട് ഉം നേര്
ആഹ്
നമ്മുടെ വീട്ടിലിൽ
ന എപ്പൊ എല്ലാം പണിർത്താ മതി
അങ്ങനെ അമ്പരെപ്പിച്ചണ്ട വീട്ടിലെ ആങ്ങളെ മാത്രേ ഉള്ളൂ ആങ്ങളെയും ഭാര്യയും മ മക്കളും അച്ഛ ആഹ് അച്ച എന്റെ വീട്ടിലാ
ആഹ് ആഹ്
ഹലോ എന്റെ വീട്ടിൽ ആങ്ങളെുണ്ട് ഭാര്യയും മക്കളും
മക്കളും ആഹ് ഞാൻ കേട്ടു കേട്ടു
ഹസ്ബൻഡന്റെ ആഹ് ആഹ് ആഹ് ഇവിടെ എന്നിട്ട് പിന്നെ അതെ അച്ഛൻ മരിച്ചു പോയി ഇവിടത്തെ അച്ഛന
ആഹ് ആഹ് അവിടത്തെ അച്ഛൻ മരിച്ചു അമ്മയുണ്ടോ ആഹ് ആച്ചൻമചരിച്ച് അമ്മണ്ട് വേറെരുല്ല അല്ലേ
ആഹ് ആഹ് എനിക്ക് നല്ല സപ്പോർട്ട ആയിരുന്നു എഴുതാനൊക്കെ ഇത്
അച്ഛൻ ഫുൾ സപ്പോട്ട്യിരുന്നാ
ആഹ് അതെ അതെ അതെ
ആഹ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഊണൊക്കെ കഴിച്ചാ കേക്ക്ന്നില്ലേ ഞാൻ പറയ്ന്നെ?
ഓഹ്
ആഹ് ഊണ് കഴിച്ചു ആഹ് എന്തെര്ന്നു?
ആഹ് ആഹ് ഊണ് സ് സാധാ ചോറായിര്ന്നു അവിടെ എങ്ങനെയാ
ചോറ് ആഹ് ഇല്ല പെരുന്നാളെല്ലേര്ന്നു ഇന്നലെയെക്കെ അപ്പൊ ഏഹ് അല്ലല്ല ബീഫ്ള്ളാര്ണം
ആഹ് ആഹ് ആഹ് ബിരിയാണി വെച്ചോ അത് ആഹ് ആഹ് ആഹ്
ബിരിയാണി
അതെല്ലേ ഇന്ന അത് ഇഹ് ഇഹ് കേട്ടോ ശെരി എന്നാ വിളിക്കാട്ടോ ഞാന്